കേക്കണ്ല്ലേ
ഹലോ ആഹ് കേക്ക്ണിണ്ട് പറയ്
ആഹ് ആഹ് പിന്നെന്താ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞാ ആഹ്
ആഹ് കെ കഴിച്ചു ഉച്ചക്കത്തൊക്കായിത്തൊടങ്ങി
ആഹ് ആഹ് അതെല്ലേ ആഹ് ആഹ് പിന്ന വ ഹെ കടന്നില്ല ഫോൺ കണ്ടിരിന്ന്
ഹെ പിന്നപ്പ വിളിച്ച ഞാൻ ഫ്രീ ആവുമ്പോ നിങ്ങളെ
ആഹ് ഞാ
ഇന്ന് ഞാന് രാത്രിയൊക്കേ യെറെ വൈകി വന്നപ്പോ ഇങ്ങള് ഓൺലൈനി കണ്ടീല വേറെ
ഇല്ലാ അത് അപ്പൾത്തിനും ഭർത്താവ് വന്ന് പിന്നെ ഭക്ഷണം കഴിച്ച് പിന്നെ അടുക്കളക്കെ ശെരിയാക്കാനിണ്ടായി അതൊക്കെ കഴിഞ്ഞിട്ട് പതിനൊന്നരയൊക്കെയായി ഉം പതിനൊന്ന് മണിയായി ഉം ഉം
ആ പിന്നെ ഞാനിതിന് ശേഷൊക്കെ കോളെയ്തു വേറാൾക്ക്. അമ്മക്കാ നേരല്ലേ ഒരു ഒഴിവ് വിചാരിച്ചിട്ട് പകലൊഴിവില്ലല്ലോ
ആഹ് ആഹ് ആഹ് വീട്ടില് കോഴിയൊക്കെണ്ട്ല്ലേ
കോഴിണ്ട് അതെന്നെല്ലാരും പറയണ്ട് ഞാനാണെ ച് പണി എടുക്കുന്ന യെടികൂടി പണി നീങ്ങൂല ഈ ഫോൺ വിളിക്കായി
ആഹ് ഇപ്പൊ ഈ ജ്വരം മാത്രേ ഉള്ളൂ
വേറെന്തേലും വർക്ക് ചെയ്തീനാദ്യോ
ഇല്ല ഇല്ല ഞാനിതുവരെ പഠിച്ചിട്ടൊക്കെണ്ട് ബികോം ഒക്കെ ചെയ്തിട്ടുണ്ട്
ആഹ് എന്തേ ജോലിയൊന്നും നോക്കിയില്ലേ ആഹ് ആഹ് അതെന്ത്യേ
ഉം അപ്പൊ എനിക്ക് തോന്നി ല്ല. ഇപ്പളാണ് തോന്നണത് ഉം
പിന്നെന്താപ്പളും പറ്റൂലേ ബികോം ഡിഗ്രിയൊക്കെ ഉള്ളല്ലേ
ആഹ് ഇപ്പളും പറ്റും നോക്കൺണ്ട് എവിടെക്കെങ്കിലും കിട്ടിയാ പോകും
ആഹ്
ഉം പിന്നെന്ത് എന്താ ഉ ഉ
ബന്റ് എന്താ ജോലി
ഹസ്ബൻഡ് ഡ്രൈവറാണ്
ആഹ്
ഉം ഉം ഗൾഫിലും ആഹ് ഇതെന്നായിരുന്നോ ജോലി
ആഹ്
ഉം ഇപ്പ നാട്ടിലാ പിന്നെന്താണ് രാവിലത്തെ നാസ്തെന്താ ഇണ്ടാക്കിയെ
ദോശ എല്ലാർക്കും എളുപ്പള്ളതതല്ലേ
അതെന്നതെന്നതെന്നെ
ആഹ്
ആഹ അതെല്ലേ ആ ഉച്ചക്കെന്താ ബിരിയാണിയാ ചിക്കനാ എന്താണ്
ഇല്ലല്ല ചിക്കൻ മീന് ഉണ്ട് ഇന്നലെ വാങ്ങിയത് വിരുന്ന് പോണം വിചാരിക്ണ്ട് മകള് ഇന്നലെ വീരുന്ന് പോയിരിക്കണു ഉമ്മാന്റെ എന്റെ വീട്ടിൽ നിന്ന് വീരുന്ന് പോണം.
അതെല്ലേ ആ
അപ്പൊ ഒന്ന് വേഗ ആക്കാൻ വേണ്ടിട്ട്ഇന്നലെ തന്നെ മസാല തേച്ച് വെച്ച്ക്നു ഉപ്പേരി ഇണ്ടാക്കി കറിയുണ്ടാക്കാണ്
ഉം ഉം ഉ അപ്പൊ പണി വേഗം കഴിയും
ഹസ്ബൻഡിന്റ ആക്കൾക്കോ പോയാമതി
ഹസ്ബൻഡ്
ഒക്കെ ഉണ്ടാക്കി വെച്ച് വെക്കണം എന്നുപറയ പുട്ട് ഉണ്ടാക്കി വച്ചത്തി പോന്നത്.
അ ആ ആ ആ പിന്നെ എന്താണ് ടി വിയിലൊക്കെ പ്രോഗ്രാംസ് ഒക്കെ കാണാറില്ലേ
ആഹ് ടി വി വല്ലാതെ കാണെല്ലി യാ മൊബൈൽ തന്നെ ആ മൊബൈൽ എല്ലാം കാണും നിങ്ങക്ക് പിന്നെ ടി വി ഒക്കെ ഇണ്ടാവൂലെ ഇപ്പ ഞങ്ങ അങ്ങനെ
ഉം ഉം ഉം
ആഹ്
ഇവിടങ്ങളില് കേബിൾ കണക്ഷനെല്ലാ വീട്ടിലും ഉണ്ട്
ആ ആ
ഉ ഉ ഉ ഉം പിന്നെ എന്താ ടി വി അല്ല മൊബൈലിൽ എന്താണ് കാണാൻ ഇഷ്ടം സിനിമയാണോ പാട്ട് ആണോ
അങ്ങനല്ല സിനിമ ഒന്നും കാണില്ല പാട്ട് പിന്നെ ഞങ്ങള് മുസ്ലിം മുസ്ലിങ്ങളല്ലേ അപ്പോ ഫോണിൽ വയ്ള് അങ്ങനത്തെ ഒക്കെ
അ ആ ഉം ഉം
കാർട്ടൂ ണ്ആള് നമ്മൾ കാണും കാർട്ടൂണ് പിന്നെ കാർട്ടൂൺ അല്ല ഇപ്പത്തെ ഇതൊക്കെ ഇല്ലെ കുട്ടികള് കാണും കാനാരാ വീഡിയോകളൊക്കെ കോമഡികളൊക്കെ തന്നെ ഒകെ കാണും സിനിമ അങ്ങനെ കാണൂല്ല അത് അത്ര ആ വ്ലോഗൊക്കെ കാണും ആ അതൊക്കെ കാണും കുഞ്ഞാപ്പു ൻ്റെതും മറ്റെ കോയൻ്റേതും അങ്ങനത്തെ ഒകെ ഇല്ലേ അങ്ങനെ ഓരോ വിറ്റ് കൾ ഒകെ എല്ലാറ് തും ഇങ്ങനെ പിന്നെ ഫുഡ് ഉണ്ടാക്കണത് അതികും ഫുഡ് ഉണ്ടാക്കണ കാണും
കാണും ഉം ഉം
ഒകെ ആവിശ്യം ഉള്ളത് ഒക്കെ കാണുണ്ടോ
കാണോ പരീക്ഷിക്കോ ഏതെങ്കിലും നോക്കിട്ട്
ആഫുഡ് എല്ലാതും ഉണ്ടാക്കും അപ്പൊ അതിന്റെ ഉണ്ടാക്കും ഒന്ന് കൂടി ടെസ്റ്റ് കിട്ടാനൊകെ
നമ്മുടെ വീട്ടില് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കി അതൊക്കെ ഉണ്ടാക്കാൻ തോന്നും ആഹ ആഹ പിന്നെ എന്താ
ഉ വേറെന്താ ഏതായാലും നമ്മള് ഇ ങ്ങനെ വിളിച്ച് വിളിച്ചു വിളിച്ച് പരിചയപ്പെട്ടതാ അറിയാത്ത ആൾക്കാരാണെങ്കിലും എല്ലാം ചോദിച്ച് അറിയാം നിങ്ങള് വേറെ ഓൺലൈനായിട്ട് എന്തേലും ചെയ്യൽ ഉണ്ടായിരുന്നോ
ഇല്ലല്ല ഒന്നും ഞാൻ ചെയ്തിട്ടില്ല
ആഹ് ഞാൻ ഇതിനു മുൻപേ ഊദ് മർകസ് ഒകെ ചെയ്‌തിട്ടുണ്ട് മർക്കസിന് അത്തറിന്റെ ഒരു പരിപാടി ഉണ്ട് അത് അറിയോ
മർക്കസിന്റെ
ഊത് മർകാസിന്റ അത്തറിന്റെ ഒരു ഓൺലൈൻ പരിപാടി ഉണ്ടായിരുന്നല്ലോ
ഓൺലൈൻ പരിപാടി ഉണ്ടായി അത് അത് ചെയ്തിരുന്നോ അതല്ലേ എന്നിട്ട് എങ്ങനെയുണ്ടായി.
അത് പിന്നെ വല്ലാതെ വിജയിച്ചില്ലല്ലോ കൊറച്ചൊക്കെ നിന്നുങ്ങാണ്ട് പോയിന് പൊളിഞ്ഞില്ലേ ഒരു വർഷം ഉം നിന്ന്ണ് ഒരു വർഷം ഒന്നര വർഷം ഒക്കെണ്ടായി
ഉം അതെന്നെ
പിന്നെ അയില് നമ്മക്ക് ചേരാൻ പോയതും ഇതൊക്കെ വേണം അങ്ങനെ പിന്നെ അത് ഇന്റത് നിന്നു
ഉം എന്റെ മൂത്താപ്പാടെ മരിമോള് ചെയ്തീർന്നത് ബിസിനസ് ആ എപ്പോഴും സ്റ്റാറ്റസിൽ കാണാ ഓരോര ആ ഊതിന്റെക്കെ ആഹ്‌ ഉം ഇപ്പം ഇടാറില്ലാട്ടോ
ഇപ്പ ഇല്ലേ ഇപ്പ അത് ഇണ്ടല്ലോ അത് പിന്നെ എന്തൊക്കെ ആയിക്കണ് ഉം
അ ആഹ് ആഹ് പിന്നെ
അതില്ല അങ്ങനെയൊക്കെ അതാണ് പേടി ഒരോന്നില് അങ്ങനെത്തേലൊക്കെ കൂടാന് ക്യാഷ് മൂവായിരം രൂപ
ആഹ്‌ കുടുംബശ്രീയിലൊക്കെ ഇണ്ടോ
പക്ഷെ ഇത് ആദ്യം ഉണ്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ച് വർഷം പത്ത് കൊല്ലം മുന്നേക്കെ ഉണ്ടായിരുന്നു ഇപ്പല്ല നിങ്ങൾ ഇണ്ടോ കുടുംബശ്രീയിലൊക്കെ ആഹ്‌
ആഹ് ഉണ്ട് ഉണ്ട് ആ ഇപ്പൊ നാലു വർഷയി
ഇങ്ങനെ നമ്മള് ക്യാഷ് അടക്കലല്ലേ എന്താണ് ക്യാഷ് കൊടുക്കയാ
ആഹ്‌ അത് നമ്മ ആഴ്ചയിൽ നമ്മ കൂടും കൂടുമ്പോ നമ്മ അമ്പത് വെച്ച് അല്ലെങ്കിൽ നൂറ് വെച്ച് കൊടുക്കാം
ആഹ് ആഴ്ച്ചെല്
ഉം
ആഹ്‌ അയിന് നമ്മക്ക് എന്താ പ്രയോജനള്ളത്
പ്രയോജനം നമുക്ക് അതിന്നു ബിസിനസ് ഒക്കെ ചെയ്യാം നമുക്ക് കുടുംബശ്രീന്ന് ലോൺ കിട്ടും അമ്പതിനായിരം വെച്ച് ലോൺ കിട്ടും ആഹ്‌ സ്ത്രീകൾക്ക് അപ്പത് വെച്ച് നമുക്ക് ബിസിനസ് ഒക്കെ ചെയ്യാം ആഹ്‌ കുടുംബശ്രീയുടെ ലേബൽ തന്നെ കൊടുക്കണം പക്ഷെ ഞങ്ങ ഒന്നും ചെയ്തില്ലട്ടാ ഉം പിന്നെ വലിയ വലിയ ലോണൊക്കെ കിട്ടും
ഒക്കെ ലോൺ എടുക്കല്ലേ ആഹ്
വീട് വീട് പണിക്കൊക്കെ കിട്ടോന്നെനിക്ക് അറിഞ്ഞൂടാ പക്ഷെ വല്യ ലോണൊക്കെ കിട്ടും ആഹ്‌ വല്യ ലോൺ എന്ന് വെച്ചാല് ഒരാൾക്ക് ഒരു ലക്ഷം അത്ര ഉം അത്രേ ഒള്ളു ഊം പിന്നെ വേറെന്നാ ആഹ്‌ അതെ അതെ ഉം ഉം പിന്നെ എന്താണ് വിശേഷങ്ങള് ആഴ്ച്ചല് കൂടുമ്പോ ഒരു രസാണ് പിന്നെ എടക്ക് ഒരു തല്ലുപിടിയും കാര്യങ്ങളൊക്കെ ഇണ്ടാവും ആഹ് ഒരാള് പറയണത് മറ്റയാൾക്ക് പിടിക്കൂല മറ്റയാൾ പറയണത് ഇയാൾക്ക് പിടിക്കൂല അങ്ങനെയൊക്കെയുണ്ട് ഉം ഉം എന്താ ഇത് പതിനാല് പ- പതിനാറ് വർഷ ഉള്ള കുടുംബശ്രീയാണ് ഞാനിപ്പ ചേർന്നിട്ടുള്ളൂ നാല് കൊല്ലം മുമ്പ് ഉം ഉം ഞാൻ അപ്പൊ ഒന്നിനും നിക്കാറോന്നുംഇല്ല അവർ എന്തെങ്കിലും ആയിക്കോട്ടെ നോക്കും എന്താ വെച്ചാല് അവര് പഴയ ആൾക്കാരല്ലേ
അതന്നെ നമ്മള് ഒരാളായങ്ങനെ പോവല്ലെ
ആഹ്‌ അതന്നെ അതന്നെ പിന്നെ ഉം ഉ ഉച്ചക്ക് എവിടെ പോണം എന്നാണ് പറഞ്ഞത്
ഉച്ചക്ക് ന്റെ വീട്ട്ക്ക്
ആ വീട്ടിക്ക് ല്ലേ ആഹ്
ആഹ്
പിന്നെ വേറെന്താ
ഇബടെ ഒരാള് വന്ന്ക്കുണ് ട്ടോ ഞാൻ സംസാരിക്കട്ടെ ഇഞ് പറ്റൊ ആവല്ലേ ഇതിന്റെ ഇടയിൽ കൂടി
ആഹ്‌ ആ വില്ല എടുക്കണ്ട ഇത് കഴിഞ്ഞിട്ട് ഇട്ടാ മതി ഇന്നലെ പിന്നെ എനിക്കരു കോൾ വന്നപ്പോ അത് കട്ടായി പോയി
ത്തൊരു വന്നാ പോലെ പത് ആഹ് ഈ കൊല്ലത്തിണ്ടാവട്ടോ ആഹ് ആയിക്കോട്ടെ ബട്ത്തല്ലേ സുല്യബത്തല്ലേ ആഹ് ന്നായിക്കോട്ടെ
ആഹ് പിന്നെന്താ ഇത് ഇത് അതൊരു കോള് വന്ന്
ആഹ്
ഉം ഉം അങ്ങഅങ്ങനെ കട്ടായി പോയി
ആഹ് വേറെ കോള് വന്നൂല്ലേ എനിക്ക് കോളല്ല ഞാൻ ഇവടൊരാളെയ് പുറത്ത് ഒരാള് വന്ന് ആ ബെല്ലടിച്കാണ്ടേ ഞാനാദ്യം മെയ്ന്റക്കാതെങ്ങനെ നിന്നു കൊർച്ചേരം ക്ക്‌ സമയം കെയിഞ്ഞോട്ടെചിട്ട് അപ്പൊ ഞാങ്ങനെ പോവാതൊക്കാണ്
ആഹ് ആഹ്
അപ്പൊ പിന്നെ ഞാനിട്തോക്കിയത് ആഹ്
ങ്ങാഹ് പച്ചമുളകും തക്കാളീം ആഹ് അതെല്ലേ ആഹ് ആ അപ്പൊ നിങ്ങക്കതിന്ന് കൊണ്ടുവരൊക്കെ ച്ചീയ്യോ?
ആ തോ കൃഷി ർഞ്ഞ അങ്ങനൊന്നൂല്ല ഞമ്മള്മ്മള ആവശ്യത്തിൽ പച്ചമുളകും തക്കാ തക്കാളിഒക്കെണ്ടാക്കികുണേയ് തക്കാളില്ല മൊ ആ തക്കാളിണ്ടാ പഞ്ചായത്തിന്ന്ട്ടിങ്ങണ്ടങ്ങനെ അങ്ങനെ
ആ ആ ആ നങ്ങക്കക്കും തെ പഞ്ചായത്തിന്ന് കിട്ടും
കാര്യായിട്ട് വെണ്ടക്ക വിക്കാണ്ടാക്കും വെണ്ട പൂള പയം വാഴ പയക്കണ്ടല്ലൊ മൈസൂർ
അ അ ആ അത് നല്ലോണം നല്ലോണണ്ടാവുംല്ലെ
അതാണ് വിക്കാനൊക്കെണ്ടാക്കും വാക്കിങ്ങനെ കൊറീച്ചെ മ്മളാവുസ്യത്തിന് പയർ ചീരക്കണ്ട്
ആഹ് ആഹ് ആ ആ ചീരക്കെ നല്ലതാണ് നമ്മളെ ശരീരത്തിന് ആഹ് ആ
ന്റെ ഹസ്ബൻന്റിനെന്നും മാണം ചീരിം പയറും കൊ കൊടന്ന പറിം ങ്ങനെ ഫിഡ്ജില് വാ ട്ത്തക്കണ്ടാന്നറിം ദിവസോണ്ടാക്കി കൊടുത്താലും കൈക്കും അങ്ങനെ തിന്നും വെറുതെ ഒയിവാക്കണ്ടാറിം നല്ല സാധനെല്ലാർക്കും കൊടുക്കും പിന്നെ എന്നും ചോയിച്ചും ഇന്ന് ചീര ണ്ടാക്കില്ലേ ന്ന് പയർണ്ടാക്കില്ലേ വേണ്ടക്ക ണ്ടാകീലോയ്ച്ചും എന്തേലൊന്ന് ഒരീസം മാണം ഞമ്മള പാടത്ത്ള്ളത് അത് ന്താ ച്ചാ സാധനണ്ടേലും പിന്നെങ്ങനെ ഉണ്ടാക്കാതിര്ന്ന്കാണ്ട് പിന്നിം കേടന്നു പോകും പറഞ്കാണ്ട്
ആഹ് ഒന്നാമത് വീട്ടിലിണ്ടാവണത് നല്ല ഫ്രഷ് ആണല്ലോ
കേടില്ലല്ലോ
കേടില്ലല്ലോ അതെന്നെ പൊറത്തുന്ന് വേടിക്കണത് എന്തോ രം ഉപ്പ്ടണം മഞ്ഞപ്പൊടി ഇടണം എന്തൊക്കെ ചെയ്യണം പടച്ചോനെ ഉം അതന്നെ പിന്നെ
അങ്ങനെക്കെ ങ്ങളെന്താണ്ടാക്കാ അങ്ങനക്കെണ്ടാക്കോ
ഇല്ല ഇവിടെ പച്ചമുളകും പിന്നെ തക്കാളിടക്കെ മാത്രേള്ളു പിന്നെ വാഴുനങ്ങണ്ട് ഉം ഉം ആ അതെത്രെ ഇതില്ല പിന്നെ നങ്ങക്ക് മാവ്ണ്ട്
അതാല്ലേ ഞാന് വിളിക്കട്ടേ ന്നും കൂടി
ആ ശരി